കേക്കനുണ്ടോ?
ആ കേക്കണണ്ട് പറേ ഇങ്ങട്ട് എന്താ ഫുഡ് പറഞ്ഞില്ല.
ഫുഡ് ഇവിടെന്ന് മറ്റേ ഒണക്കമീനാ
ആഹ് ഉണക്ക മീനായയാലും മതിയല്ലോ ഇവിടെ മീയക്ക് ഉണക്കസ്രാവാണിചിങ്ങി ഇഷ്ടാട്ടോ
സ്രാവല്ല മറ്റേ മാന്തളില്ലേ അയ് റ്റ ഇഷ്ട്ടാണ് മറ്റേ ഒന്നും വല്യയതില്ല.
ങ്ങ മുരിച്ച് പൊരിച്ചണം
നല്ല മുരിഞ്ഞ നല്ല രസാണ് പിന്നെമ്മാക്ക് ഇന്ന് നോമ്പാണ് അപ്പൊ അയിന് എണ്ണക്കടി ഇണ്ടാക്കിക്ണ് അത് തിന്നുക്കുണു രാത്രി ചോറൊന്നും വേണെന്നി
ആ ആ ഇന്ന്പ്പൊ ഇന്ന് അല്ല ഞാൻ പഴമ്പൊരി ഉണ്ടാക്കിന്ന് ഇന്നിപ്പ അപ്പുറത്തോട് മുട്ടപ്പജി ഇണ്ടാക്കീക്ക്‌ണ്.
ആ പ്പൊ ഇങ്ങക്കും തന്നിട്ടുണ്ടാവും ലെ.
ഒരീസോ ഓരോട്തച്ചാ ഒരൂസം ഓരോട്തക്കാരം.
ഏ എല്ലാ എല്ലാരും വരോ വൈന്നേരം.
ല്ലെടി ഓതു ഞാനും ഓളു അപ്പുറത്തോള ഞാൻ ഇണ്ടാക്കി ഓക്കും. ൾ ണ്ടാക്കി ഇങ്ങട്ടും തരും
ആഹ അങ്ങനെ അപ്പൊ ഒരീസം ഒരാൾക്ക്‌ ഇണ്ടാക്കിയാമതി.
ഇനിപ്പൊ ന്തേലും സ്പെ്സൽ ഇണ്ടാക്കാച്ച് ന്നലെ രാത്രി ഞാൻ അതേപോലെ മന്തിയച്ചു. അപ്പൊ ഒളുക്കും കൊടുത്തു.
ഏ ഓ ഓൽക്കുമ്പടെ ഓലപ്പൊന്നുല്ല.
ഏയ്‌.
അത അന്നത്ത് മേമാരു കുടുംബ.
അൻസത്തിന്റെ ഏ വരമാരേട്ടത്തിന്റെ മകളാ.
ആഹ സാല എന്നാള ഇങ്ങനെ പറഞ്ഞിന്ന വസ്താത്താന്റെ അടുത്താണോലെ പെരാന്നൊക്കെ.
അപ്പുറത്ത് ഇപ്പറത്തു ഒരു ങ്ങളതും പിന്നെ സീനസിനിട്ടും പേരല്ലേ.
ആഹ അതേപോലെയക്കാരല്ലേ. സാന ഓല് ന്നാള അങ്ങ്ട്ട് വന്നിന്നില്ലേ അന്ന് ഓല് പറഞ്ഞ.
കല്യാണന്തോണ്ടായപ്പോ.
ആഹ അന്നോള് പറഞ്ഞു ഓല കുടുംബക്കാരാണ് ഞാനത്രടുത്തേ. അത്ര അടുത്താണ് അസ്താത്താന്റെ ക്കാപേരാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞന്ന്.
അപ്പൊ അങ്ങനെ പറഞ്ഞട്--ഓള്ളെ ഓൽ അവളും മനത്താതേം ഇന്ന് വന്നീനു ങ്ങോട്ട് പിന്നെ അങ്ങനെ പോയി.
ആഹ അത് പറഞ്ഞു അസ്താ താന്റെ അടുക്കൊക്കെ പോയിന്നൊക്കെ പറഞ്ഞു.
വരലും ഓടി വരലും അപ്പ തന്നെ പോകയകും ചെയ്തു. കല്യാണപരിന്ന്--അല്ലെ.
ആ് ആ ഓഡിറ്റോറിയത്ത്ക്ക്ഞങ്ങൾ ന്നാൾ എന്തിനോ ആരോ കല്യാണത്തിന് വന്നീന്നല്ലോ.
ആ് അടുത്തടി അന്റെ പാക്ക് തന്നെ നമ്മളോവിട് നോക്കിയേക്കാ ഓടിറ്റോറിയോ.
എഹ.
അതിന്റെ അയിയി സൈഡിൽ കൂടി ഒരു റോഡ്ണ്ട് ആയിക്കണ്ടണ്ട് പോന്നാതി.
ആഹ ന്യമക്ക് അവിടെ ആരെതെങ്കിലും ഉണ്ടാവ.
കല്യാണണ്ടാവമ്പോ നോക്കിയാതി.
ആർ മ്പന്റെ ആൻകാക്കൂന്റി നികാഹ് ഉറപ്പിച്ചിക്കണു.
പരി പരിപാടി ഉണ്ടാക്കുന്നുണ്ടോ അതോ ചെറിയ പരിപാടിയാണോ.
എന്താവോ ഉം ഇന്നലേയ്. പാക്ക്‌ വിളിച്ചപ്പോ പറഞ്ഞുത്ര ഒമ്പാതന്ദിണ് എട്ടാംതീ സിന്താത്താന്റെ വരുന്നുണ്ടറഞ്ഞ.
വയനോന്നാന്ദ്യോ പന്ത്രണ്ടാന്ദ്യോന്ന് പറഞ്ഞിനു.
ആഹ് അ ഇനി നാർത്ത ആക്കിണ സിത്താത്തീട്ട എട്ടാതി വരുന്ന പറഞ്ഞപ്പോ അപ്പൊ ഒമ്പാതിയനെ.
ആഹ.
ഓലക്ക് പോമാണ്ട്യരും കുട്ട്യോളൊക്കെ അവിടെ ചേർത്ത്. ക്കല്ലേ ഏ എന്നാഞ് പോണുണ്ടാവു.
രണ്ടു മാസത്തെ ലീവിനക്കാരും വര്ണത് ഇനിയിപ്പോ കാക്കൂപ്പതന്നെയല്ലേ വരുന്നത്.
ആ ആ ആഹ ഇനി ങ്ങള് പോണില്ലേ.
ഞങ്ങൾ ഇനി അടുത്ത ജനുവരി ഒക്കെ ആവുമ്പോ.
ഏ അല്ല എന്താ. എന്തപ്പ ചോയിചാനിന്നെ ആ വന്നങ്ങള്.
ഇല്ല എത്തിട്ടില്ല ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ്ന്നൊക്കെ പറയണണ്ട് വണ്ടി കൊടുന്ന. ട്ടക്കണ് ഇവിടെ വണ്ടി കൊടുന്നട്ടാ പിന്നെ അധികൊന്നും നീളല ഇല്ല. ഇനിയിപ്പ എന്തരമുണ്ടാതെ കയറി വേരോ ഒന്നും പറ
മുണ്ടാതെ കേറി വര്യാക്കാരല്ലേ
എത്തോന്ന് ചോയ്ച്ചാൽ എനെക്ക് വേറൊന്നും ചോയ്ച്ചാനില്ലേ ചോയ്ക്കും. അപ്പൊ പിന്നെ ഞാൻ ഇപ്പ ചോയ് ച്ചലൂല്ല. ഏലപ്പ ആ എന്തായാലും ഇങ്ങട്ടന്നെയല്ലേ കയറി വര
ഹും
ഇനിപ്പന്തടു തന്നെയാണ് ആ പഠിച്ചണണ്ട് പിന്നെ വണ്ടി ആ വണ്ടി പിന്നെ ചാവി എൻ്റെ അടുത്താണ് അപ്പൊ കൊണ്ടരാൻ പോണം എന്നുണ്ടെങ്കി എളയച്ഛൻ എന്നോട് ചോദിക്കും ചാവി വണ്ടി എടുക്കുമ്പേ ചാവി എന്റെടുത്തു നിന്ന് കിട്ടീട്ടു വേണല്ലോ.
അപ്പ അങ്ങനെ വെരലും ഇണ്ടോ
ഇവിടുന്ന് വണ്ടിഎടുത്ത് പോണ്ടെങ്കിൽ ഒരു പ്രതീക്ഷ കൊടുക്കാം. അങ്ങനെ നോ ണ്ടരും അല്ലാതിപ്പോ ഒരു രക്ഷയില്ല.
ഉം അല്ലെങ്കി ഇപ്പൊ ഓക്കൊക്കൊന്ന് കൊണ്ടരാൻ പോവായിരുന്നു.
ഇനി ഞങ്ങള് ആ കയിഞ്ഞൂര് പോയിരുന്നൂട്ടോ വണ്ടാനം കയ്ഞ്ഞൂര് അതിന്റെ മേലത്തുക്കുറിയും പോയിനു
ആ ഇപ്പ അടുത്തു വന്നിട്ടുള്ളൂലോ. നിങ്ങളെ കൂടിരിക്കലിന്
ഇപ്പ അടുത്ത മാസത്തക്കുള്ള കുടിയിരിക്കല് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം ആവുള്ളൂ.
ഏ ഒരു കൊല്ലായില്ലേ.
എത്ര പെട്ടെന്നാ കൊല്ലം തികയാണൊന്നും പണീല്ലപ്പൊ.
ആ ശരിയാണ്. ഞ ങ്ങാൻ്റെ ഇപ്പ ഞങ്ങൾടെ പ്ലസ് ടു ക്കെ ഇപ്പ എന്നാ കഴിഞ്ഞ്
യാണ്. എന്നട്ട് പിന്നെ മറ്റേ ട്രയല് ഇത് വന്നോ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നോ?
ആ ഇവിടെ കിട്ടീക്കണ് കരു കരുവാരുണ്ടെ കിട്ടേക്കണെ.
അമ്മ പറഞ്ഞന്ന് കരുവാരണ്ടാണ് പറഞ്ഞ് പിന്നെ ഇവിടെ ഫസ്റ്റത്തേത് ട്രയലല്ലേ അത്
അതില് ട്രയലേന്നു. ഇന്നലെ ഫസ്റ്റ് വന്നു.
അയിനും ഇവടന്നുണ്ടാവില്ലല്ലോ അല്ലേ.
അയിന് ഇങ്ങി കല്ലടിയില് സെക്കൻഡ് വരാനുണ്ട്. അയി ല് എന്താണാവോ? നാളെ വരും.
ഇവിടക്ക് എന്റെ ഒപ്പൊള്ളവരൊക്കെ എവിടെക്ക് കിട്ടിയേക്കണത്.
ഓൽക്കൊക്കെ കരുവാറുണ്ട കിട്ടീക്കണേ. സാനൂന് കിട്ടീട്ടില്ല.
എല്ലാർക്കും ഒരോടത്താണിച്ചി പോണോടത്തൊരു സമാധാനോ ആണേ
അയിന് ഇനിയിപ്പോ അവിടെ ആരും ഉണ്ടാവൂല തോന്നലുണ്ട്. ഇവിടെ കിട്ടാണെങ്കി എല്ലാരും ഇവിടക്ക് പോരണന്ന് പറയണേ.
എവിടക്ക് കല്ലടിക്കോ. എന്നാ പിന്നെ പോകാൻ സുഖാണല്ലേ.
ആ രണ്ടോടത്തക്കും ഒരേമാതിരി തന്നെ രണ്ട് ബസ് കയറണം എന്നാലും ഇവടേക്കാണ് ഒ ന്നുംകൂടി സുഖം തോന്നുന്നു.
ആ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടക്ക് എപ്പളും ബസുണ്ടാവും മണ്ണാർക്കാട്ടേക്ക്. നമ്മള് ആലങ്ങ ഇറങ്ങി കഴിഞ്ഞാലേ
ആ മറ്റേ പിന്നെ ഞമ്മള് മേലാറ്റൂർക്ക് പോണം.
പിന്നൊന്ന് മേല മേലാട്ടൂർക്ക് പോയിട്ട് പിന്നെ അവിടുന്ന് മാറിക്കറണം. അവിടന്നു വെച്ചാ മേലാട്ടൂർ തന്നെ അ
ആ മേലാറ്റൂരിന്ന് എപ്പോഴും ഉണ്ട് പറഞ്ഞു. ചേർന്നിട്ടില്ല ഇനി നാളെ ഇതും കൂടി അറിഞ്ഞിട്ട്
ആ
ടെംമ്പററി ആയി ചേരണം കരുതണ്ട്. പിന്നെ ബാക്കീലൊക്കെ വന്നിട്ട് പിന്നെ നമുക്ക് സ്ഥിരായി ചേർന്നാ മതിയല്ലോ.
അല്ല
മറ്റവന്റെ കാർട്ടൂണൊക്കെ കഴിഞ്ഞോ?
എന്താ അവസ്ഥാവോ അവിടുന്ന് നീച്ച് പോന്നാലാണ് നീച്ച് പോന്ന ഇങ്ങോട്ടൊന്ന് വര ണ്ടതാണ് എത്തിയിട്ടില്ല. ഞാൻ പിന്നെ ബാക്കി എല്ലായിടത്തും ലൈറ്റ് ഓഫ് ആക്കിയേക്കണ്.
അവിടെ ഒറ്റക്ക് ഇരുന്ന് കാണും.
ആ സോഫയിലിരുന്നിരുന്ന് കാണും.
ഉം അങ്ങനെ കാണണോണ്ട് തിരക്കണില്ലല്ലേ.
ചപ്പോ ചെലപ്പോ തോന്നിയാ മാത്രം
ഏ ഫോണന്ന് കരയോ
ഉം അയിന് ഫോണിൽ വെച്ച കൊടുക്കൂലേടി ഞാന് ഇവിടെ പിന്നെ യൂട്യൂബ് ഉണ്ടാവോണ്ട് വൈഫൈ ഉണ്ടാവോണ്ടേ
ഏ നിറെ നിന്റെ മേമാന്റെ കുട്ടിക്കൊക്കെ ഒക്കണ്ടില്ല അതിന് ഫോണില്ലാതെ ചോറും കൂടി ഇറങ്ങൂല
അങ്ങനല്ല ഞാൻ ഫുഡ് കഴിക്കുമ്പോൊന്നും കൊടുക്കല്ലന്നല്ല ഞാൻ ഫുഡ് കഴിക്കുമ്പോ എന്താണ് മിക്കവാറും സിംഗി ആണ് കയറ്റിയിത്തിങ്ങാണ്ട് വെള്ളം തുറന്ന് ചെറുതായിട്ടും തുറന്ന് കൊടുക്ക
അങ്ങനെൊക്കെയാണെങ്കിലും തിരക്കടല്ലോന് ഓനെഫോൺ തന്നെ വേണം ഞാരു ഫോ ആര് ഫോൺ എടുത്താലും ഓന വന്നങ്ങാണ്ട് മേടിച്ചണ്ട് ഓന് കാണണം
ഞാന അങ്ങ ഒരു അഡീഷൻ കൊടുത്തിട്ടനല്ല ഇതന്നെ ഇറ്റ ആവശ്യം ണ്ടാവ്പോ മാത്രം കുറച്ചണ്ടാക്കും അത്തന്നെന്ന് നോക്കൂല
അങ്ങനെ കൊടുക്കാാനൊക്കെയന്നെ നല്ലത്
താല്പര്യല്ലോ മോനിക്ക് ഇങ്ങനെ വികൃതിയട്ടി പോരിയണം ആ പറ നീയൊന്നുംഒന്നല്ല മീനൊക്കെ കട
ഉം ഇങ്ങക്ക് പെണ്ണു ആണൊക്കെ കണക്ക തന്നെ
ഇതിന്റെ മേത്തും കാണില്ലട ഈ ഫുട്ബോൾ ഇതൊന്ന അടങ്ങി നിന്നാലല്ലേ ഇതിന്റെ മേത്ത് എന്തേലും കാണാ
ആ അത് തടിച്ചണല്ലല്ലേ തീരെ തടയില്ല അതല്ലേ
ആഹ തന്തന്നാണന്ന് കൊടുക്ക തൂക്കണ്ട് അതിനൊന്ന് കിലോന്ന് തൂക്കണ്ട് പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം
ഏ മിയ പിന്നെ ഉണ്ടായിുന്നല്ലോ ആ പ്രായത്തില്
മിയ ഈ തൂക്കം തന്നെ എന്നിട്ട് പക്ഷെ മിയ കാണാനുണ്ട്
കാണാനൊരു ഉരുളിച്ച ഉണ്ടായിരുന്നു
അവന് ഉള്ളത് വെല്ലുകനാ തോന്നുന്നു
പിന്നെ ഒരു മിനിറ്റ് അറിഞ്ഞഞ് നിന്നാലല്ലേ എന്തേലും തിന്ന മേറ്റുള്ളൂ
അടങ്ങി നിക്കാത്ത പോലെ അങ്ങനത്തന്നെയക്കാരം ഇപ്പൊ മോനൊക്കെ കണ്ടില്ലേ മോനൊക്കെ കണ്ട് തടിച്ചിട്ട്
ആഹ് ത അടിച്ചിക്കണപ്പാ
ആഹ നല്ലോന്ന് തടിച്ചിക്കണുന്നു എല്ലാരും കാണലൊക്കെ പറയും മോന് നല്ലോന്ന് തടിച്ചിക്കുന്നു
ഞാൻ കുറെയിരിക്കണ ഇനി കണ്ടിട്ട് ഞാൻ വന്നിട്ട് കാട്ടി തന്നെല്ല
ഏ അന്ന് ഇവിട ഇവിടെ കല്യാണത്തിന് കണ്ടില്ലേ നിങ്ങള് ഇ ബട അനുൻന്റെ
അമ്മ ഞാൻ ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചോ ച ഓർമ്മല്ലടി
അത് നല്ലോന്ന് തടിച്ചക്കണ എല്ലാരും പറയുന്നുണ്ട് ഓനീന്ന് നോമ്പായ ത തടിച്ചു പിന്നെ പരച്ചക്കും നീച്ചി തിന്നല്ലേ
അങ്ങനേനോട് ഈ പേൽച്ച ചോറ് തട്ടിയാ അടിച്ചിരുന്നു
ഏ നോനും അങ്ങനെ തോന്നണോ നോമ്പ റെ
എല്ലാരും കൊറ ആക്കറ് ഞാൻ കൂടക്കാര
ചിലവൾക്ക് ഈ പരത്തെ ചോറ് നിന്നാ തടിച്ചു
പച്ചച്ചോറ് കട്ടിയാ അത അടുത്തും പിന്ന ഞങ്ങള് കത്തറതി സയത്ത് ഞാന് പച്ചക്ക് നീ ചട്ടെ ഞ കടക്കുമോന്നെ എന്തായും തിന്നട്ട് കടക്കക്കാരം
ആഹ് മേമ അങ്ങനെല്ലേ കാട്ടുക
ആഹ
മേമാക്ക് പിന്നെ കടിയോടു പറ്റിയ പെരച്ചക്ക്
ആ പിന്നെ കുഞ്ഞോളല്ലേ
മറ്റേ ചോറന്നാ ഛർദിച്ചാൻ വരുന്നന്നാണ്ട്
എന്ത്താണ് ഇപ്പൊ മ കുട്ടിറത ഓള ക്ഷീണോ പരതിട്ടത ഒക്കെ പഴം കഴറ്റുമ്പ
ആ ആകെടെങ്ങേറായ്ക്ക്ണ് കുട്ട്യാണ്ച്ച അയ്ലേറെ
ക്ന്ന അയിലേറേണ്
അയിന് രണ്ടു വയസ്സന്നെ ആയിട്ടില്ലല്ലോ
പ്പേ ഒരു വയസ്സ് കയ്ഞ്ഞിട്ടാെള്ളെടി പ്പേ
ഊമ് എന്താട്ടാണാവോ ഇപ്പഅയ്ലെ പോന്നിട്ടൊക്കെ കൊറേ അയ്ക്കുണു
ഉം
ആ ന്നാള് ങ്ങളാ വന്നന്ന് ഞങ്ങള അയ്ലെ വന്ന് എന്ന്ന്നറിയോ ങ്ങള് ഒരീസ അവിടെണ്ടായിന്നല്ലോ അസ്ക്കറും അർഷി ഒക്കെ ണ്ടായി
ആ പെരുന്നാൾന്റെ സമയത്ത്
അന്നേയിന്നു അയിലെ ഞാൻ അതില വന്നത് പിന്നെ അതില വന്നിട്ട്ന്നെ അല്ലേ ഞങ്ങ ഇങ്ങനെ കരുതും പോര്നന്ന്
ല്ലാടത്ത് കൂടിം പോണം കെര്തും വൈന്നാരം എത്ര പെട്ടെന്നാക്ന്നറിയോ
വേം കജ്ജും ചെയ്യും ആ സമയോം കജ്ജും ഇപ്പ ഞങ്ങന്നെ ഇവിടെ വന്നിട്ട് പൊർത്ത് ക്ക് റങ്ങലില്ല അതിലൊന്നും പോക്കില്ല
തെ പോലെ ചുരിദാർ കൊട്ന്നീന്നല്ല അടിച്ചാൻ തരാൻ വേണ്ടി ന്നാമിനമ്മായിനൊന്ന് കാണട്ടേ ഒന്ന് പോണം ന്നെര്തിയതേനി പിന്നെ ന്നാ ന്നാ തിരിഞ് നിന്ന് നിന്ന് നിന്ന് ന്നങ്ങട്ട് നേരം വകി
ആഹ് ഇതന്നേണ് ഞങ്ങൾ ഇവിടന്ന് അവിടക്ക് ഇറങ്ങണംന്നെര്തും എന്ന ഇറങ്ങാൻ നേരം ഉണ്ടാവൂല പിന്നെ
പിന്ന നമ്മളെന്തറിയോ ഇല്ല അയിൻ പെരൻ്റെവിടന്ന്ങ്ങട് പോയി ഫുട്ടായി കഴിഞ്ഞാെതിട അങ്ങനെപ്പ ഞങ്ങക്ക ങ്ങനേട്ടോ അയലാേക്കെക്കാരൊക്കെ കാണണന്ന്ണ്ടെങ്കി ഒയ്ഞ്ഞാണ്ട് പോവന്നേ വാണം
ആഹ് മറ്റേ ഞങ്ങള് അവിടെര്ന്ന് പിന്നേം വന്നീന്ന് ഓലൊക്കെ പറയും ഇവിടെ ആകുമ്പോ പിന്നെ തീരെ ചെല്ലണില്ല
ഹാ ന്നായ്ക്കോട്ടെ വിള്ച്ചട്ടാ